ഹലോ
ക്ക കേക്കാ
ആ കേക്കാം
എന്തട് ക്കാണ്
എന്നാ പ പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ല ഞാ വൈകുന്നേര സമയല്ലേ
ആ രാത്രിയിലേക്ക് ഫുഡ് ണ്ടാക്കാണോ അതോ ഉച്ചക്കത്തെ ഫുഡാണോ
ത്രിക്ക് ഫുഡ്ണ്ടാക്കണം ചോറ് വെക്കണം
ഓ ന്നെ രാവിലെ അങ് വച്ചൂടെ ന
രാവിലെ രാവിലെ വെച്ചാല് വൈകുന്നേരത്ത്‌ക്ക് പ കിയല ചോറ് തണുത്ത്‌ പോയിട്ട്
നമ്മള് അങ്ങനല്ല നമ്മള് രാവിലെ വെക്കും
ആ ഇവിടെ ഹസ്ബൻന്റെ ഡ്രൈവറാന്നേ അപ്പ അവര് രാത്രി ചെലപ്പ രണ്ട് മണി അങ്ങനാവും വരാൻ
ആ
അപ്പൊ രാവിലത്തെ ചോറ് വെച്ചാല് ശരിയാവില്ലല്ലോ അപ്പ വൈകുന്നേരം തന്നെ വെക്കണം കറിയോക്കെ രാവിലെ സെറ്റായാല്
ഉം
പിന്നെന്താ
വേറെനാ പിന്നെന്താപ്പ ഏ റേഞ്ചിന് പ്രശ്നണ്ടോ
ഇല്ല ഏ കൃഷിയൊക്കെണ്ട് ഹലോ ഹലോ ഹലോ കേക്കാവോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ